ഹലോ
ആഹ കേക്കണില്ലേ
ആഹ കേക്കണ്ട് ഞ യൂട്യൂബ് ചാനലിന്റെ ഇത് ഫ
ആഹ ആഹ ആ ഞാൻ അയച്ചിട്ടുണ്ട് ഉ ഉ ആഹ ഉ എന്താണ് കുട്ടി കാ കുട്ടി കളിയൊക്കെ കഴിഞ്ഞിട്ട് പൊക്കത്ത് വന്ന് കറിക്കയാണ്
ആഹ
കുട്ടിക്കാരും കളിക്കാല്ലാത്തൊണ്ട് ഞാൻ തന്നെയല്ലോ കള കളിക്കാനാന് അപ്പൊ അവള അവളേതായി എറ്റ നഷ്ടം കൊറെേ കളികള് കളിച്ചിട്ട് പിന്നെ എന്റെടുതേക്ക് വരും അപ്പൊ അപ്പൊ പിന്നെ ഞാൻ മെയിന്റൻ ചെയ്തില്ല എന്ന് വിചാരിച്ചാ അപ്പ ആള് പിന്നെ തെറ്റി പോയിട്ട് പിന്നെ വീണ്ട ഒറ്റയ്ക്ക് കളിക്കൽ തുടങ്ങും അപ്പൊ ഇപ്പൊ ഒന്ന് ഒരുപാട് നേരം കളിച്ചിട്ടുണ്ട്
ഉം
അപ്പൊ പിന്നെ ഞാനപ്പോ ആള് വന്നപ്പോ പിന്നെ ആള്
യൂട്യൂബ് ചാനലില് വീഡിയോസുകളൊന്നും ഇട്ടിട്ടില്ല അല്ലെ
ഇട്ടിട്ടുണ്ട് വീഡിയോസുകളൊക്കെ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഉ മ്മള് മോട്ടിവേഷൻ സ്റ്റോറിയും എന്താണ് പിന്നെ എന്താണ് കുക്കിങ്ങിന്റൊണ് ഇട്ടിട്ടുള്ളത് ഉ അത് ഞാന് എന്താണ്
ആഹ അ
ആഹ ത് ഞൻ ഫുഡ് അല്ല ഞൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം വിചാരിച്ചിട്ട് എടുത്തതൊന്ന ഞാനൊ എഡിറ്റിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എഡിറ്റിംഗ് പഠിച്ചുമ്പോൾ നമ്മക്ക് കയ്യിലൊ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാുണ്ടായിരുന്നു ഞമ്മൾ ഈ ഫോണു ആയിട്ടുള്ള ബന്ധപ്പെട്ട നിോണന്നും അമ്മ ഫോണ പ്പെട്ട കാര്യങ്ങൾ നമ്മുക്ക് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ എഡിറ്റിങ് അതുപോലെ നമ്മള് എന്താണ് ഒരു യൂട്യൂബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യ അതെ ഇഈമെയിൽ ഐ ഡി അങ്ങനെ ക്രിയേറ്റ് ചെയ്യ പ്ലീറ്റ് ചെയ്യണ്ട അപ്പൊ മ്മ അങ്ങനെ ാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുക്ക് യൂട്യൂബ് ചാനല് എന്താ നമ്മ എങ്ങനെ എടുക്കുക എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യൻ വേണ്ടീട്ട് നുക്ക് തന്ന തന്ന അപ്പോ അങ്ങനെ ആ ടസ്ക് കം്ലീറ്റ് ആാക്കാ വേണ്ടിട്ട് തന്നതാണ് യ യൂട്യൂബ് ചാനല് അപ്പൊ യൂട്യൂബ് ചാനല് നമ്മള് പിന്നെ എടു ടുത്തതല്ലേ അപ്പൊ എടുത്തപ്പോ എന്തായാലുംഞ്ഞ അതിനെ തുടർന്ന് കൊണ്ടുപോകാറഞ്ഞിട്ട് ഞമ്മൾ അങ്ങനെയാണ് ചെയ്തത്
ആ അപ്പൊ യൂട്യൂബ് ചാനല് എങ്ങനെ ഫോണില് നമ്മൾ എടുക്കുക
യൂട്യൂബ് ചാനലിന് നമ്മള് പുതിയ എന്താ ഈ മെൽ ഐഡിയ ഒക്കെ ഉണ്ടാക്കണം അത് ഞാാന് ഇങ്ങൊക്കെ ഞാാന് വേണെന്നുണ്ടെങ്കില് നമുക്ക് പഴസമല്ലായിട്ട് ഞാന് പറഞ്ഞു തരണ്ട് കാര്ണം അത് എനിക്കൊന്ന് നോക്കണം എന്താണ് ഞാന് കൊറച്ച് ദിവസം ചായി അത് നോക്കീട്ട് അപ്പൊ ഞാൻ തന്നെയ സംഭവം ക്രിയേറ്റ് ചെയ്തതൊക്കെ അപ്പൊ നമക്ക് ഇ മെയിൽ ഐ ഡി അത് ഒക്കെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ അപ് പറ്യയാത്തത് നമ്മള് വെറ്തെ അങ്ങനെ പറഞ്ഞ് തന്നിട്ട് കാ കാണാതെ അറിയാത്ത കാര്യം അങ്ങനെ പറഞ്ഞ് തന്നിട്ട് പിന്നെ അതൊരു ഇതാവണ്ടലോ അപ്പൊ അത് ഞാൻ ഇങ്ങക്ക് പറഞ്ഞേരാ ട്ടിലേ. എന്താണ് നമ്മള് നമ്മളേണ്ട് കഴിയ്ണതെ ന്തെങ്കിലൊക്കെ നമ്മള് ചിയ്യാന്ന് മാത്രം.
ആഹ് ആഹ് ഇത്പ്പോ നമ്മള് ഇപ്പൊ യൂട്യൂബ് ആഹ് യൂട്യൂബ് ചാനല് ഇപ്പൊ തൊടങ്ങി അയിൽ എന്തേലും ഒരു വേ ഇണ്ടാവ്മ്പള് വീഡിയോ എന്തേങ്കിലും ഇടണെങ്കി അത് നമ്മള് ആദ്യങ്ങനെ ഇട്ത്തിട്ട് പിന്നെ അത്
ആഹ് ഞമ്മള് വീഡിയോ ഇട്ക്കണം ഇഞ്ഞ്ട്ട് ആഹ് ഞമ്മള് വീഡിയോ ഇട്ക്കണം ഞമ്മള് എന്തേ ങ്ങിലൊക്കെ ആ കുക്കിംഗ്‌ ന്റെ അല്ലങ്കി നമ്മള് വല്ലേ എന്താണ് വേ അത് പോലെ സ്റ്റോറികൾ എന്തെങ്കിലൊക്കെ ഇട്ക്കുമ്പോ നമ്മളതിനെ ആവ് അത്യാവശ്യം കൊഴപ്പല്ലാതെ നമ്മള്ട് ക്ക ഇന്നിട്ട് നമുക്ക് അയ്‌ല് ആവശ്യള്ള ഭാഗങ്ങള് ഇട്ത്തിയേക്കാ ആവശ്യല്ലാത്ത ഭാഗങ്ങളെ നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പി പിന്നെ അയ്ന് എഫക്ട് ഒക്കെ കൊടുക്ക എന്താണ് അത് ഇപ്പ ഉം ചെലപ്പോ ക്യാപ്പ് കട്ടിലോ ഇൻഷോട്ടിലോ ഏതെങ്കിലൊക്കെ എഡിറ്റിംഗ് ആപ്പില് ചിയ്യണം. എഡിറ്റിംഗ് ആപ്പില് ഞങ ഞമ്മള് സാദാ വീഡിയോട്ത്തിട്ട് അയിനെ എഡിറ്റിങ്ങ് ആപ് പ്പില് ചെയ്താല് അയ്നെ എഫക്ട് യൂട്യൂബില് വന്ന്ട്ട് അപ്ലോഡ് ചെയ്യ ചെയ്യാ
ആഹ് ആഹ് കൊറേ പണിണ്ട് ലേ
ആഹ് പണിണ്ട് നമ്മള് വിചാരിക്കും യൂട്യൂ ഒരിക്കലൊല്ല അത് നമ്മൾ ചീത് നോ റിസ്‌ക് മ
റിസ്ക്ക് മനസ്സിലാവൊള്ളു ലേ
പിന്നെ ഹാ അതെ യൂട്യൂബർമാര്ക്ക് നല്ല പണിണ്ട്.
പണിണ്ട് ഉഹും നമ്മള്പ്പോ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോ നമുക്ക് യൂട്യൂബ് കൊഴ് താല്പര്യൊക്കെ ഇണ്ട് പിന്നെ അയ്മക്ക് ഇങ്ങ് നിന്നിട്ടൊന്നും ഇല്ല അത്രന്നെ ഒള്ളൂ. ഉം ഇപ്പൊ ഞങ്ങള ഇവിടത്തെരു അത് പറയില്ലേ നമ്മളെ നമ്മളെ കൊണ്ട് കഴിത് നമ്മളും ചെയ്താ ഞാൻ പാതി ദൈവം പാതിന്നല്ലേ
അതാണ് നമ്മളെണ്ട് ഉം ഉം ആഹ് ഞാന് ഇതേമാതിരി അങ്ങനെര്ന്നു
ഞാന് അങ്ങനെണ് ഈ പേസ്സനെറ്റി വെച്ചിട്ട് പറഞ്ഞു തരേണ്ടുന്നാ ഉം
ആഹ് ആഹ് ആയിക്കോട്ടെ ഞൻ ഇതേമാതിരി എന്താ മക്കളെയൊക്കെ നോക്കിട്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കും
ഹലോ ഹലോ അലോ ഹലോ
അപ്പമുട്ട
ആഹ് നെറ്റ് ആഹ് ഹലോ ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ് അപ്പൊ ഞാനിങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്പ ഞങ്ങളെ പെരടെ ബേക്കിലൊരു പാടാണ് അപ്പൊ ഈ പാടത്തൊക്കെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര വെറുതെ ആവശ്യ ടെൻഷൻടിക്കും കാരണം എല്ലാരും ടെൻഷൻടിക്കാ എന്താ കടബാധ്യതായിട്ടോ അല്ലെങ്കില് ഇല്ലാതായിട്ടോ അങ്ങനെയൊക്കെ കാര്യം ടെൻഷൻ അടിക്കാ പക്ഷെ ഇൻക്കന്താണ് ഞാൻ ഒറ്റപ്പെട്ടല്ലോ ടെൻഷൻ അങ്ങനെ അങ്ങനെ പിന്നെ ഞാന് എന്റെ ഒരു ഫ്രണ്ട സ്റ്റാറ്റസ് കണ്ടു അപ്പോൊ ഞാൻ എന്ത് ചെയ്തു ഒരു സോൺ മീറ്റിങ്ങിന്റെ ലിങ്കാ കണ്ടത് അപ്പൊ ഞാാന് സ്ഥിരായിട്ട് സമട്ട ഇങ്ങനെ ലിങ്ക് ഞാൻ കാണണ്ട് അപ്പൊ ഞാനൻ ഒരു ദിവസം ഞാാനാല്ലെങ്കില ഒന്ന് കേറി നോക്കി കേറി നോക്കുമ്പോ നാണ് ശരിപ്പ വേറി നോക്ക അന്ന് പല കാര്യങ്ങളും എനിക്ക് മനസിലാക്കാൻ പറ്റി അപ്പൊ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എന്താണ് ആ ഒരു ബിസിനസിന്റെ എന്താ മാനേജ്മെന്റിനെയാണ് ഞാ ആദ്യം മനസിലാക്കിയത് അപ്പൊ നോക്കുമ്പോ നമ്മുടെ ഗോബി ചമ്മ സാ അപ്പൊ ഞാനിങ്ങനെ ചോിച്ചു പിറ്റേ ദിവസ ഞാൻ ചോദിച്ചു എന്താാണ്ത് സംഭവം എന്ന് വെച്ചോ അപ്പൊ ആള ഇന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്താണ് അതിന്റെ കുറച്ചച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞരുന്നു അപ്പൊ ഞാൻ എന്റെ മാപ്പിളിനോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടട്ടല്ലേ എന്താണ് അതെന്താണ അതിനെ കുറിച്ചിട്ട് അറിയോ എന്താണ് അതിന്റെ പാട് കഴിച്ചോ അത എന്നോട് അതെന്താ അതിപ്പോ കൂടുത ഒരു കുഴപ്പമല്ല അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എത്രക്ഷവും ഇവിടെണ്ട് തൃശ്ശൂരുണ്ട് നമുക്ക് അങ്ങനെ എന്താ വേണ കൂടിയാലൊക്കെ നല്ല കൺസെപറ്റ് ആണ് കാരണം ഞാന ഒന്നും നോക്കില്ല ഞാന് നഞമ്മളിപ്പോ അതില് ജോയിൻ ചെയ്യാൻ എന്താ ള്ള ഞമ്മക്കെ കൊറച്ച് എന്താണ് നമ്മുടെ ആധാർ കാഡും പിന്നെ വേറെുള്ള ഇതകളും വേണം അപ്പൊ ഞാന് രണ്ട് മൂന്ന് ഫൂക്കുകളും കൊടുത്തിട്ട് ഞാൻ എന്തട്ട ഫസ്റ്റ് എന്താണ് അതിന് ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാൻ വേണ്ടീട്ട് നമ്മള് നൂറ് പോയിന്റിനോ അല്ലെങ്കിൽ അമ്പത് പോയിന്റിനോ ഇരുപത്തഞ്ച് പോയിന്റിന് നമ്മ പ്രൊഡക്ട് എടുക്കണം ഒറ്റ തവണ എടുത്താൽ മതി ലൈഫ ഒ തവണ എത്താ മതി പിന്നെ ണ്ട നമക്ക അത് പാർട്ട്ണർഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട പക്ഷെ ഞാൻ പറയാ ഞാൻ ആതില് വന്നിട്ട് ഞാൻ ആ ഇന്നല് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഞമ്മള ഒരു കൂടപ്പറപ്പുകൾ എങ്ങനെയാണോ ഞമ്മളോട് അതിൽ പെരുമാറുന്നത് ഇങ്ങനെ അത് പല നാട്ടത്തി ആളുകളുണ്ട് പല രാജ്യത്തി ആളുകളുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിന്റെ മേല ആളുകളുണ്ട് അപ്പ അങ്ങനെ അത് അതിൽ ഇതായി പിന്നെ എന്റെ ടെൻഷൻൊക്കെയിന്ന് ഇങ്ങനെ ഒരു മോചനം കിട്ടും തുടങ്ങി അപ്പൊ അയിത്തരു ലീഡറാണ് നമക്ക് ഈ എ ിന്റെ ക് ക്ലാസ് എടുത്തു അങ്ങിുന്നത് പിന്നെ അവരെന്നെ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് എടുത്താന്ന നമക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അയിന്ന് കിട്ടിയപ്പോ സത്യം പറഞ്ഞ ഞാൻ പിന്നെ ശ പിന്നീട് നമുക്ക് അങ്ങനെ ഒരുരു ടെൻഷൻ പുതുക്കുമ്പോണ്ട ആവശ്യം ല്ല അപ്പ നമുക്കൊരു സന്തോഷം വന്നാലും ഇടം വന്നാരൊക്കെ ഞങ്ങളോട് ചപ്പോ കൂട്ട ക്കാരോ കുടുംബക്കാരോ വിളിച്ചിട്ട് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളോട് ഇവിടെ ഇവരെന്ത് ചെയ്യും വിളിക്കും ചോദിക്കും ഒരു ദിവസോ രണ്ടു ദിവസോ നമ്മള കാണാണ്ട മൂന്നാമത്തെ ദിവസം അവരെ കോള വരും എന്താ കാണാത്ത എന്താ സ ഒരിതും ഇല്ലാത്ത ഒന്നും കേൾക്കണ എന്താ പറ്റക്കണംഴിച്ചിട്ട് വിളി വരും അപ്പൊ തന്നെ നമ്മക്ക് എന്ത് വന്നാലും ഞമ്മള അതൊരു പോസിറ്റീവ് മൈന്ഡ് ആക്കിെടുക്കാൻ പറ്റിയ ആൾക്കാര് ഞമ്മള്െ ആ ഒരു ടീമില് ഉണ്ടായിരുന്നു ആക്ക അങ്ങനെയാണ് ഞാന അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ ഇപ്പോ മുന്നോട്ട് പ്പൊകൊണ്ടു പോണത് അങ്ങനെപ്പോ രണ്ട് ഇത് തൊടങ്ങീട്ടൊന്നര വർഷം കഴിഞ്ഞു ഇപ്പൊ പിന്നെ നമ്മക്ക് കൊഴപ്പല്ലാതെ നമ്മള് ചെയ്യണ കാര്യങ്ങൾക്ക് ചെയ്യണ പ്രമോഷ പിന്നൊവ്ക്കമ്മക്കെന്തെങ്കിലൊക്കെ വരുമാനം കിട്ടുകയും ചെയ്യും പിന്നെ ആഹ് വരുമാനക്കെ കിട്ടീട്ടുണ്ട്. ആഹ് അപ്പൊ പിന്നെ ഞമ്മള് ഞമ്മളെ വരുമാനം നോക്കണം പിന്നെ ഞമ്മള മൈൻഡ് സെറ്റാകാനുള്ള അതും നോക്കണം എഹ് ഞാനിതങ്ങനെ ന്നു സംസാരിച്‌ക്ക്ണ് അത് സംസാ പേത്തര ആളായിരുന്നു ഒരൂ എന്താ അടച്ചുപൂട്ടി ഇങ്ങനെ കുത്തിരിക്കാന്നുള്ള ഒരു ലെവല് അങ്ങനൊരു മൈൻ ഡിലേര്ന്നു ഞാന് പിന്നെ ഇതില് വന്നിട്ടാണ് പ്പൊ ഞാനിതങ്ങനക്കെ സംസാരം തൊടങ്ങിയതന്നെ. അപഇപ്പ ഞം എഹ് ഇപ്പ ഞ
നമ്മള് വീട്ടിലൊതുങ്ങികൂടുമ്പോ നമുക്ക് ഒന്നു അറിയില്ല. ചു റ്റുപാട് നടക്ക്ണെ കാഴ്ചപ്പാടുകളുമൊന്നു അറിയില്ല. നമുക്ക് അയിന്നൊക്കെ ഒരു മോചനോര് കിട്ടിയാതന്നെ നമ്മളൊന്ന് ഒരിതാവും
ആഹ്
ഉം
ഇപ്പ ഞമ്മള് ഞമ്മളൊന്നങ്ങട്ട് വിസ് ക്കെറിയാൻ പിന്നെ ഇൻക്ക് മനസ്സിലായി ഞമ്മളൊന്ന് ബിസി ആയിട്ടില്ലെങ്കിൽ ഞമ്മള് പറ്റ ഡൗണായി പോവും. പൊവ്ന്നുള്ളത് ഇൻക്ക് മനസ്സിലായ്
ഉം മോൾക്ക് ഭക്ഷണൊക്കെ കൊടുത്തോ
മോൾക്കങ്ങനെ ഭക്ഷണം കൊടുത്തപ്പൊ നാർത്തെ ക തിന്നാതെ പോയി ഓക്ക് ചെലേ സമയത്തൊരു തോന്നല മഴ പെയ്യ്ണ്ട് ആ മഴ പെയ്യ്ണ് ണ്ട് മഴങ്ങനെ നല്ല ആഹ് മ. ഉം ഭയങ്കര മഴയേണ്. ഞമ്മള് ഉള്ളിലാണെങ്കിൽ പോലും കടകടേനെ ഷി
ആഹാ ആഹാ ഇനിയിപ്പോ കുട്ടിഓള് വന്നിട്ട വിരുന്ന് പോണ്
കുട്ട്യാള് വന്നിട്ട് പോണം. അയിന്പ്പം മഴ പെയ്താപ്പെങ്ങനെ പോകാന്നാല് മഴ പെയ്താ പിന്നെ വേവ്ടക്കേലു പോകാനൊര് ചട
ആഹ് ആകെ നനഞ്ഞ് പിണ്ടിയായ്ട്ട് ബസ്
ഉം ശരിന്ന് ആഹ് ശെരിന്നാ
ആഹ്